ഹലോ ആഹ് കേക്കുന്നോടാ ഇടക്ക് വെച്ച് റെയി ഞാൻ വിളിക്കുന്ന നിന്നെ കിട്ടുന്നില്ലായിരുന്നു കേട്ടോ റേഞ്ചിന്റെ എന്തെലും പ്രശ്നമായിരിക്കും
ആ റേഞ്ചിന്റെയാ ഇട ക്ക് കിട്ടത്തില്ലേ ആ ആ അതുകൊണ്ടാ ആഹ് ചോറ് കഴിച്ചു രാവിലെ പറഞ്ഞില്ലായിരുന്നോ ഇവിടെ മഴയില്ലെന്ന് മഴ വന്ന് ആഹ്
തോന്നു ഇവിടെ എല്ലാം മഴ ചാറ്റലാ
ആ ഇവിടെ കൊറെ ദിവസമായിട്ട് ഇല്ലാതിരിക്കുവായിരുന്ന്
ആ അപ്പൊ പിന്നെങ്ങ് ചൂടങ് കുറയും ചിലർക്ക് ചൂട് ചിലര് മഴ പെയ്യുമ്പോഴത്തേക്ക് ചൂട് കൂടുവാ കാരണം തറ തണുക്കുന്നില്ല
ആ ഇവിടെ ചൂട് കൂടുവാ മഴ പെയ്തു കഴിഞ്ഞാ
ആഹ് അതാ പറഞ്ഞെ തറ തണുത്തപ്പെടുആ തറ തണുക്കാൻ നമ്മക്ക് മഴ പെയ്യുന്നില്ല
ആഹ് അത് ശെരിയാ
ഇനി അങ്ങോട്ട് കൊതുവാ ഞങ്ങൾക്ക് ഇവിടെ എല്ലാം കൊതുവാ ഈ റബ്ബറും ചക്കേം മാങ്ങേം ഒന്നും പറയണ്ട.
ഈ മഴ പെയ്താലും കുഴപ്പം ഇല്ലന്നെ ഈ ഇടിയും ഹ് കാറ്റും അടിക്കാതിരുന്നാ മതി.
എവിടെയൊക്കെയോ ഈ വീഡിയോ പിന്നിലോക്കെ
ആഹ് ആഹ് ടൂറെങ്ങാണ്ട് പോയ പിള്ളാര കഷ് ട്ടോണ്ട്
കഷ്ടം ഒര് എത്രയോ പിള്ളാരാ മൂന്നോ ആ അഞ്ചാണോ ആറാണോ?
നാലോ അഞ്ചോ നാലോ അഞ്ചോ
ഇല്ല കൊച്ചു പിള്ളാര ഞാൻ വാർത്തേ കണ്ടായിരുന്ന് എല്ലാർക്കും ഒരേപോലെ അടുത്തടുത്ത് ഇത് കുഴിയെടുത്ത്,
ശോ കഷ്ടം.
അല്ലേലും ഓരോ വെക്കേഷൻ വരുമ്പഴ്ത്തേക്കേ ഓരോ വെക്കേഷൻ വരുമ്പോ
അതെ കുഞ്അവരെ അവരുടെ ഈ ജീവിതം അടിച്ചു പൊളിക്കാൻ വേണ്ടി അവര് പോയതാ അവരറിഞ്ഞോ ഇപ്പൊ ഇങ്ങനെ വരുവെന്ന് ഓരോ
സ്കൂൾ അടച്ചപ്പോ തന്നെ കുറച്ച് ടീച്ചേഴ്സ് മരിച്ചീന്റെതായിരുന്നു
ആഹ് അതെ
അത് മാറി പിന്നെ ഇതായി
എന്തോ ചെയ്യാനാന്ന് പറ കഷ്ടകാലവാ.
ആല്ല ആ ന ആന്ന് ഇന്നലെ തന്നെ ഏതാണ്ടൊരു ന്യൂ- സ്നകത്താണെ ഒരു ചെറുക്കൻ ഫോണിന് വേണ്ടീട്ട് കരഞ്ഞ് ഫോണ് മേടിച്ച് വെച്ചേങ്ങാണ്ട് വീട്ടിലോ ഏതോ കെട്ടിടത്തിന്റെ മണ്ടക്ക് കരയുന്നതായിട്ടും ഒക്കെ
പറയാൻ പറ്റത്തില്ല ഇത് എത്ര പിള്ളേർ ആത്മഹത് ത്യ ചെയ്യുന്നേ പണ്ടൊക്കെ ഉള്ളവർക്ക് ആത്മഹത്യന്ന് വെച്ചാ അത്ര കടക്കെണിയിലും ഒക്കെ ആയിരിക്കും അവര് ആത്മഹത്യ ചെയ്യുന്നേ
ആന്ന് ആന്ന് അന്നൊന്നും പിള്ളാരൊന്നും അങ്ങനെ മരിക്കലില്ല
അല്ലല്ല ഉണ്ട് ഫോൺ എടുത്ത് വെച്ചാ മതി അതുങ്ങടെ അതോക്കെ ആ ഫോൺ കി ട്ടുന്നതിന്റെ ആ ഒരു പ്രശ്നമാ ഫോൺ കിട്ടാതെ പോകുപോഴത്തേക്കും ഭയങ്കര ബുദ്ധമു ട്ട
ആ എന്ത് തന്നെ എന്റെ പിള്ളേരും കുഞ്ഞിലെ ഫോണിനടിക്റ്റാണ് സ്കൂളിൽ പോയി തുടങ്ങിയോ അതൊക്കെ അങ്ങമാടി പോക്ക് തുടങ്ങിയപ്പഴേ അതങ്ങ് നിന്ന് പിന്നെ ഈ കാർട്ടൂണ് അങ്ങനെ കാര്യങ്ങളായി
ആഹ് ഈ പേരൻസ് തന്നെ ഓരോ ഈ ഫുഡ് കൊടുക്കാൻ നേരത്തെ നിങ്ങൾ അടങ്ങിയിരിക്കണെങ്കിൽ എന്തെങ്കിലും ഫോണോ ടീവിയോ കാണിക്കണ്ടേ അങ്ങനെ കാണിച്ച് കാണിച്ചാണ്
ഒന്നും പറ്റത്തില്ല പണ്ടത്തെ പോലെ
ആ സമയം ഇല്ലല്ലോ ഇപ്പ രണ്ട് പേരും ജോലിക്ക് പോകുന്നോരോക്കെയല്ലേ കൂടുതലും
ആ ആന്ന് പിന്നെ എന്തിയെ ഉം പപ്പായും മമ്മിയും ഒക്കെ എന്തിയെ
ആ ഇവിടെല്ല അവര് ജോലി ക്ക് പോയേക്കുവാ
ആന്നോ നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലോ
ഇല്ല നോക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് എക്സാം ഒക്കെ എഴുതുന്നുണ്ട് ണ്ട് പിന്നെ ഇപ്പം എല്ലാം ജോലിക്കൊക്കെ പോണെലും കാശാണല്ലോ പ്രധാനം
പ്രധാനം അതെ അത് സത്യവാ
ഉം കാശില്ലാ
വീട്ടി വന്ന് വീട്ടിരുന്ന് ചെയ്യാൻ പറ്റുന്ന വർക്ക് ഫ്രം ഹോം ഒന്നു നോക്കിലേ
ഓ അങ്ങനെ നോക്കിയില്ല ഇപ്പൊ നമ്മളൾ അല്ലാതെ എന്തേലും ചെയ്യണെ തന്നെ ലാപ്പ് വേണം ലാപ്പ് ടോപ്പ് ഒക്കെ വേണോല്ലോ
ആന്ന് അത് സത്യവാ
ആ അതും ഇല്ല ഇനി അത് വാങ്ങിക്കണേ വേറെ പൈസ നമ്മൾ ജോലി സെറ്റാകീട്ട് വാങ്ങിക്കുവാണേൽ അത് വെ ന്തങ്കിലും അടക്കാം ഇതിപ്പം ഒന്നുല്ലാതെ നമ്മള് വാങ്ങിച്ച കയിഞ്ഞ എങ്ങനെ അട
ന്നാ അത് സത്യവാ
ഇപ്പൊ ലോണൊക്കെ എടുക്കുന്നെ ഭയങ്കര പ്രശ്നവാ കണ്ടില്ലേ ഓരോ ഓ വാർത്തയൊക്കെ കണ്ടില്ലേ ഉം
അല്ലെ ഒന്നാം തീയതിയാവുമ്പോ അത് അടച്ചില്ലെങ്കിൽ പിന്നെ അത് പ്രശ്നം
ഉം ഞാനാണ് മറ്റേ ഫോൺ വഴി ഒരു ലോൺ എടുത്തായിരുന്നേ നമ്മുടെ ഈ ആപ്പ് വഴി ഇയ്യോ ഒരു തവണ അടച്ചില്ലെങ്കിലൊ ഒ ല്ലോ പഠിക്കാൻ നേരത്തെ എടുത്തോ ഒരു തവണെ അടച്ചില്ല അവമാര് വീട്ടി വന്ന് വഴ ണ്ടാക്കും അവര് പോത്തില്ല നമ്മള് പൈസ കൊടുക്കാതെ അടുത്ത മാസം അടയ്ക്ക അല്ലെ രണ്ടു ദിവസം കഴിഞ്ഞ് അടയ്ക്ക മെന്നും പറഞ്ഞ അവര് കേക്കത്തേ ഇല്ല
ആഹഹ
ഉം അങ്ങനത്തെ ഉണ്ട്
പിന്നെ ചോറ് കഴിച്ചോ അങ്ങനെ അതോ പപ്പായും മമ്മിയും വന്നിട്ടേ കഴിക്കുന്നുള്ളോ
ഇല്ല ഞാൻ കഴിച്ചു ഉച്ചക്കത്തെ കഴിച്ചു ഇനി അവര് വരെ അഞ്ചുമണിയൊക്കെ ആകും
ആന്നോ പിന്നെ ഇവിടെ ആഹ് ജോലില്ല എനിക്ക് ഞായറാഴ്ച മാത്രം ഉള്ള അവധി
ആഹ
കഴിച്ചേ ഒന്നര ഒന്നെമുക്കാൽ ഓക്ക് ആയപ്പോ കഴിച്ചു
അതും കൊണ്ട് ഒരു വരുമാനം ഒണ്ടല്ലേ സ്വന്തായിട്ടേ
ഒണ്ട് ഒണ്ട്
ഉം എന്തോ പറഞ്ഞാലും സ്വന്തം ഇത് വരുമാനം ഇല്ലെങ്കിൽ എല്ലാരുടെേയും വായിരിക്കുന്ന കേക്ക
ഞാൻ നോക്കി നിപ്പം പിള്ളാരെയ ഒക്കെ വിട്ടിട് വെറുതെ വീട്ടിലിരിക്കുവാ പിള്ളോരെ വിട്ടിട്ട് വന്നാ മതി ഒമ്പതേ മുക്കാൽ ആവുമ്പോ കയറിയാതി അഞ്ചര ആകുമ്പോ എറങ്ങാം
ആഹ എവിടെയാ വർക്ക് സൂപ്പർ മാർക്കറ്റ് വല്ലോം
ട്ടിന്റെ അടുത്ത് ഒപ്റ്റിക്കൽസിലാ
ഓ ആ് ആഹ ആഹ അപ്പൊ കൊഴപ്പ ഇല്ലല്ലോ ആഹ്
ഇല്ലേ അവിടെ മഴ പെയ്ത് തോന്നോ
ആഹ് തോന്ന് ഇച്ചൊരു രണ്ട് മിനിറ്റ് പെയ്തിട്ട് മഴ പോയി
ഇവിടെ നല്ല വെയിലും ഇണ്ട് മഴയൊണ്ട് കുറുക്കൻന്റെ കല്യാണമാന്ന് തോന്ന്ന്നു
ആഹ് എടക്ക് അങ്ങനെം വരും തുണി അലകീട്ടത് കൊണ്ട് ഇപ്പം മഴ പെയ്തത്
ആഹ് ഇർന്നീനു അഅ് സത് ത്യമാ അതിനി ഇനി കൊറച്ച് നാൾ ഇനി ജൂൺ ജൂലൈ ആഗസ്റ്റ് കഴിയുന്നത് വരേക്കും കൊണ്ടിടണം പെറക്കണം കൊ
ആഹ് അതെ ഞാൻ കൊറച്ച് ര രണ്ട് മൂന്ന് തവണ അങ്ങനെ കൊണ്ടിട് അപ്പൊ ഒരു മര ചെറുതായിട്ട് മുമ്പേ ഒന്നു ചാറി അപ്പൊ ഞാൻ എടുത്തിട്ട് വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പം വെയിൽ വന്നപ്പം പിന്നെ ഞാൻ ഇടാം പോയില്ല എനിക്കറിയ മഴപെയ്ത നമ്മള ആഹ് അന്നാര തന്നെ ഓടി ചെന്ന് എടു കണ്ടെ അല്ലെ പിന്നെ ഉം
പിന്നെ കുളീം നന്നെയൊക്കെ കഴിഞ്ഞു ഇല്ലയോ?
ആഹ് കുളിയും ന്നനയൊക്കെ കഴിഞ്ഞു. കൊറച്ച് പണിയ്ണ്ടാ ചായക്ക് കടിയൊക്കെ വാങ്ങിട്ട് വരും ഉം
ആനോ
ആഹ് ന നാല് മണിക്ക് എന്തേലും വാങ്ങി വരും ജോലി കഴിഞ്ഞ് വരുമ്പം.
ആഹ് ഹ് ഹ് ഹ് ഹ്
അങ്ങനെ ശീലിച്ചത് കൊണ്ടാ ഇനിയും കെട്ടിയോന്റെ വീട്ടിൽ ചെല്ലുമ്പോ കിട്ടും നല്ലത്.
ആഹ് ഹ ഹ ഹ ഹ
ഉം പിന്നെ വേറെന്തോ ഉണ്ട്
വേറെന്തുവാടാ സുഖായി ഇങ്ങനെ ഇരിക്ക്ന്ന്.
ആഹ് എങ്ങനെ ഒണ്ട് ഫാമിലി ലൈഫ് ഒക്കെ സന്തോഷായിട്ട് പോന്നൊ
ആഹ്
ആഹ്
പിന്നെ എന്തിനോ ചോയിക്കാൻ വന്നു നമ്മുടെ കൂടെ പഠിച്ച ആരെലും കാണാറുണ്ടോ നീ?
ഇല്ലില്ല ആരേ കാണാറില്ല എല്ലാരും ആ സമയത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ ഉള്ളു പിന്നെ എല്ലാർക്കും അവരവറെ ഒരു ഇതാവുമ്പഴ്ത്തേക്ക് മാറുല്ലോ.
ആഹ് ആഹ് ആഹ്
കൂ
എന്തോ പറയാൻ വന്നടി പിന്നെ അവിടൊക്കെ വെട്ടൊക്കെ തുടങ്ങിയോ?
എന്ത് തൊടങ്ങിയോന്ന്
വെട്ട് തുടങ്ങിയോന്ന് വെട്ട് തുടങ്ങിയോന്ന് ആഹ്
ഇവിടെ വിട്ട് ആ തുടങ്ങിയൊന്ന് തോന്നുന്നു. നമ്മടെ ഞങ്ങള്ക്കില്ലേ അപ്പറ ത്ത് കാണാം. വെട്ടുന്നത് ഇവിടെ റബ്ബറ് തോട്ടവാണ് മൊത്തം
ആഹ് ഹാ
ആഹ് വേറെന്താണ്?
മഴ മഴ വെളിയിലോട്ട് ഇറങ്ങാൻ വയ്യാ ഞാനല്ലെങ്കി കൊറച്ച് നേരം അപ്പോറത്ത് പോയ് എല്ലോട്ത്തും പോയിര്ന്ന് കാര്യം പറയും കേട്ടോ
ആഹ് ആ അവിടെ വേറെ ആരേലും ഉണ്ടോ
ഇല്ല ഇല്ല ഇല്ല കാറ് ഇല്ല സാറ് ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലില് ഇരിക്കുവാ
ആഹ് ആഹ് ആഹ് അത്കൊണ്ട് ഫ്രീയായ് തിരുന്നോണ്ട് വിളി ചെലെ
മ്മ് മ്മ്
ഉം സാറ് വന്ന് കഴിഞ്ഞാ പിന്നെ വർക്കായിരിക്കുവല്ലോ
ആന്ന് ആന്ന്
വേറെന്താണ് വിശേഷം
വേറെന്താ വിശേഷം?
പിന്നെ എന്തുവായിരുന്നു ഉച്ചയ്ക്ക് സ്പെഷ്യല് കറി
ഉച്ചക്ക് ചക്കവിയലും ചക്കവിയലും നെത്തോലി കറി ഉണ്ടായിര്ന്നു
ആഹ് കൊള്ളാം നെത്തോലി എങ്ങനെ കറി വെയ്ക്കുന്നേ ഇവിടൊന്ന് വറക്കത്തേ ഒള്ളൂ തോ അല്ലേ പിന്നെ മറ്റേ പീര വെക്കും
ആഹ് ഇത് മറ്റേ പച്ച അരച്ച് നമ്മ സാധാരണ പച്ചക്കറി വെക്കത്തില്ലേ മീൻകറി
ആഹ് പച്ചക്കറിട്ട് അല്ലേ
ആഹ് അതേപോലെ
ആഹ് ഇവിടെ അങ്ങനെ വെയ്ക്കത്തില്ല ഇവിടെ കൂടുതലും വറക്കുവാ
ഞാനാണെങ്കി രാവിലെ കറി വെക്കാന് അപ്പയ്
ആഹ്
കറി വെക്കാന് ഒന്നും ഇല്ലാത്തൊണ്ടേ ഞാൻ നോക്കിയപ്പോ വറ്ക്കാന് ഇരുന്നതാ
ആഹ്
ഞാന് എടുത്ത് അനെ ഇച്ചിരിക്കൂലം പറ്റിച്ചങ്ങ് വെച്ച്
ഇപ്പൊ വറുത്തങ്ങനെ കൂട്ടാനും പറ്റത്തില്ല പഴയ പോലെ ഓരോ അസുഖങ്ങള് കുഞ്ഞു പിള്ളേർക്ക് വരെ അസുഖങ്ങള്
ആഹ്
അവിടുത്തെ മഴ കുറഞ്ഞന്നേ
ഇല്ലടാ മഴയാടാ ഞാന് ങ്ങ് വെളയിലോട്ട്പ്പുറത്ത് കൂട്ടാരി കൊച്ചിൻ്റെ അടുത്ത് പോയാരുന് കാര്യം പറയും കേട്ടോ സമയം പോണ്ടായോ
ഞങ്ങൾ വരുമ്പോഴത്തേക്കും അവര് വിളി
ആഹ് സാറിനെ വിളിച്ചാ മതി സാറിന് ഉച്ച വരെ ഡ്യൂട്ടി ഉണ്ട് ഹോസ്പിറ്റലിലെ
ആഹ് ആഹ് അഹ്
അത് കഴിഞ് വീണ്ട്ടെ വീടിവിടെ അടുത്താ സാറിൻ്റെ അപ്പം വരുമ്പോഴത്തേക്ക് സാറിനെ വിളിച്ചാല്
ആഹ്
അന്നേരം വന്ന് ടെസ്റ്റ് ചെയ്യും എടാ എനിക്കൊരു കോള് വരുന്നേ ഞാൻ നിന്നയിപ്പ വിളിക്കാമേ
ആഹ് ശരി
കേട്ടാ
ആഹ് ശരി ശരി